ഹലോ കേ ആ കേക്കുന്നില്ലേ പറയൂ എന്താണ് വിശേഷം ആഹ മഴയുണ്ടോ അവിടെ
ഇല്ല ഇല്ല ഇന്ന് മഴല്ല
ആഹ് ഇവിടെന്നും മഴയില്ല
ഇന്നില്ല ഇന്നലെക്കെ നല്ല മഴായിരുന്നു
ആഹ് ഇവിടെയും സെയിം തന്നെ ഇന്നലെിംമിനിഞാന്നൊന്നും മുറ്റ പുറത്തിറങ്ങാൻ പറ്റില്ല രാവിൽ തൊട്ട് വൈകുന്നേരം വരെ ഫുള്ള് മഴ ആഹ് ഇന്നിവിടിൽ ഞാൻ അന്ന് ഫുൾ വെയിലായിരുന്നു
ഫുൾ വെയിലേന്. ആഹ് ഇന്ന് ഫുൾ വെയിലേനി. രാവിൽക്കത്തെ ഒര് മയ പെയ്ത്. പിന്നെ ഫുൾ വെയിൽ
ആഹ് ചായ കുടിയൊക്കെ കഴിഞ്ഞോ?
ആഹ് ചായടി യൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കനി ആഹ് കുട്ടികളുണ്ട് മൂന്നാളുണ്ട്
ആഹ്
മൂന്ന് പെൺകുട്ടികളുണ്ട് ചെറിയ മക്കളാ അവരൊക്കെ അവടെ അകത്തുണ്ട് അവര എടിന്ന് ഇങ്ങനെ വിളിക്ക എപ്പളരേ പോലെ പറ്റൂലേ പിന്നെ ഞാന് ഫ്രീ ആവുമ്പോ അങ്ങനെ വിള പറയലാണ് എന്താ നിങ്ങക്ക് കുട്ടികള് ല്യേ
ഇല്ല ആയിട്ട്ല്ല
ഏഹ് എത്രായി കല്യാണം കയ്ഞ്ഞ് മേരേജ് കൈഞ്ഞിട്ട് നാലു വർഷായി ഏഹ് കുട്ടിയേള്ണ്ടാവാൻ എന്തണ് വേണ്ടാന്ന് വച്ചല്ല
അല്ലല്ല ആ ഇടയിൽ രണ്ടോണം മിസ്കാരേജ് ആയി പോയി
ഏഹ് അഹ് ശരി ഇന്ക്കും അഞ്ചാറ് വർഷം കയ് ആറേഴ് വർഷം കഴിഞ്ഞാണ് ഫസ്റ്റ് ണ്ടാ യേ
ആഹ്
പിന്നെ അങ്ങനെ പിന്നെ പിന്നത്തെ അവക്ക് വേറെന്ത്. ഇങ്ങനെയൊക്കെ പോണ്
ഉം എന്താ എന്തെങ്കിലും ചെയ്യണ്ടോ വർക്ക്
ഇല്ലല്ല ആ വർക്കൊന്നും ചെയ്യണില്ല ചെറിയ മക്കളല്ലേ അപ്പൊ വർക്കിനൊന്നും പോയിട്ടില്ല പിന്നെ മൂന്നാള് ആഹ് ആഹ് ആഹ് എന്താ ഹസിനെന്താ ജോലി?
ആ പെയിന്റി പെയിന്റിങ്ങിന്റെ ഡീലറ്
ഇവടെയില് ഉം ഉ ഉ പിന്നെ എന്ത ഫുഡ് ഉം ഇവടെ ഹസ് വീടിന്റെ കോണ്ടാക്ട്ടറാ
ആഹ്
കൊഴപ്പൊന്നുല്ല അങ്ങനെ പോവ്ണ്ട് പിന്നെ എന്താ വൈകുന്നേരം ചായക്ക് എന്താ എന്താ ഉണ്ടാക്കിയോ
ആഹ് ചോറാണ് ഉച്ചയ്ക്ക് ചോറ് വെച്ചതേ രാവിലെ പലഹാരും ഉച്ചക്കും വൈകുന്നേരത്തേക്കും ചോറാ പ്പൊ ചോറ് കറിയൊക്കെ ണ്ട്.
ഉച്ചക്ക് വൈകുന്നേരം ചോറോ
ആഹ്
ഞാൻ കേട്ട്ട്ട്ല്യട്ടൊ എവിടിം
ആഹ്ഹ നിങ്ങള് പലഹാരവോ ഈ നേരത്ത്
ഞങ്ങക്ക്വൈകുന്നേര പലഹാരം
ആഹ് ഞങ്ങള് രാവിലെ പലഹാരണ്ടാക്കും
ആ ഞങ്ങള് രാവിലെ അരിക്കടിണ്ടാക്കു
ആഹ ഞാൻ രാവിലക്ക് പകരം വൈകുന്നേരത്ത്ക്ക് നിങ്ങള് നേരെ ഞങ്ങള് നേരെ തിരിച്ചാണ്
ആ അതരണേ യേ ഞാനിങ്ങനെ ആദ്യായിട്ട് കേക്കണ് അങ്ങനെയ് ആഹ്‌ അല്ല വൈകുന്നേര ഞങ്ങള് ഭശ് നിട്ട് നീ രാത്രീയോ
വൈകുന്നേരം പറഞ്ഞ രാത്രി വൈകുന്നേരത്ത്ക്കല്ലാട്ടോ രാത്രി വൈകുന്നേരത്ത് പോന്നു അങ്ങനൊന്നുല്ല
ആഹ് രാത്രി അത് ഞങ്ങളും ഭക്ഷണം ചോറന്നെക്കഴിക്ക പിന്നെ ഈ നേര എന്തെങ്കിലുംലഗു ആ യിട്ട് ച്ചാ അല്ലെങ്കിൽ കുട്ടികളൊക്കൊക്കെ എന്തെങ്കിലും വേണെങ്കില് കേ കോ
ആഹ് അങ്ങനെയന്നുല്ല ഞക്ക് വൈകുന്നേരതക്ക് അങ്ങനെയൊന്നുല്ല ചായ അവടങ്ങനെ ശീലില്ല അച്ഛനുംഅമ്മയുംക്കെയാണ് ചായ കുടിക്ണആള് ഇപ്പ അമ്മക്ക് വയ്യാണ്ട് കൊറച്ചൂസം ഹോസ്പിറ്റലിലേക്കെര്ന്നു അപ്പൊ ചായ കൂടി നിർത്തി അപ്പൊപാ പശു പശുണ്ടാര്ന്നു അപ്പൊ പശു വിറ്റപ്പ പാലില്ല അതോണ്ട്പ്പ ആരു പടെചായ കുടിക്കണില്ല നിർബന്ധം ഇല്ല്യ
ആഹ് ആഹ് ആ ഞങ്ങളും പശു ഒക്കെ ഉള്ള ആൾക്കാരെന്നെണ്പ്പല്ല്യ കൃഷി പശു അങ്ങനെ കൃഷികള്നല്ലകൃഷികള്ള്ള ആൾക്കാര് അവിടെപ്പമ്മയൊക്കെ മരിച്ചപ്പോ പിന്ന കൃഷികള്ചെയ്യാൻ നമ്മളെ കൊണ്ടൊന്നും കഴിയുല്ലല്ലോ
ആഹ എന്ത് കൃഷിയെര്ന്നു നെൽകൃഷിആണോ അതോ
നെൽകൃഷിനെൽകൃഷിപിന്നെനമ്മളെ വായമറ്റേമത്തന് ചേമ്പ് ചേന പിന്നെ മോഡൻ നെല്ല് അങ്ങനെ പാടത്തെ നെല്ലുണ്ട് മോഡൺനെല്ല് ഉണ്ടാവലോ
ആഹ്
അതെ എല്ലാതും ണ്ടായ്നആൾക്കര ഇപ്പൊന്നുംല്ല്യ ഇപ്പഅവരൊക്കെപോയി ഇപ്പ ആർക്കുംമംത്ചിയ്യുംവാണ്ടഒന്നും വാണ്ട
ആക്കാര് ചെയ്യുന്നപോലെനമ്മള് ചെയ്യൂല്ല അനമ്മക്കത്ആവെര്ല്ല്യ
അവെട്ക്കന്നത് അതൊണ്ട് തന്നെ ജീവിക്കാള്ള മാർഗ്ഗം ഇന്ന്പ്പനമ്മക്ക്അത് മാത്രംവെച്ച് ജീവിക്കാള്ള മാർഗ്ഗങ്ങള് ത്തി കെയ്യുല്യഅഅതാണ്പ പ്രോബ്ലം ഇപ്പൊ ഇവരൊന്നാ അങ്ങനെ പോവണ്ടതോണ്ടാണ് അല്ലായെ ഞ്ഞമ്മളൊക്കെഎന്തോണ്ട് ഇന്ന എന്തോഒര്സാധന അന്ന് ഒരു പത്ത്റുപ്യ ഉണ്ടായാല്എന്തെല്ലാ സാധനംകിട്ടും ന്ന്ന്നിട്ട്അവർക്ക്അവരെ അതാണ്ആഒര്പഷേഅന്നാ പത്ത്ണ്ടാക്കാൻ നല്ലപ്രയാസണ്ട്
തീർച്ചയ്ട്ടുംണ്ടായിരുന്നുഉണ്ടായിരുന്നു
തീർച്ചയായ്ഇന്നത്തെ ഒരു ലക്ഷം ഈപ പ പറഞ്ഞപൈസന്റെവെല അതേമൊതന്നെന്താവെലആ പത്തിനന്ന്‌ണ്ടേയ് കര്ണംഅന്ന് ആരട്ത്തുംഗ്യാഷ് ഇല്ല്യല്ലോആരട് ത്ത്ഗ്യാഷ് ഇന്നത്തെ മാത്തെ ഫാശ്ഫുഡുകളുംഒന്നും അന്നില്ല ആഹ് ഇന്ന്പ്പനമ്മള്ന്തെങ്കും കഴിഞ്ഞാ നമ്മഴ് വേ ഒറ്റ പോക്കാ
അതെവാ അതെഹ് ഒര്നേരം വയ്യാന്ന്പർണകടേന്ന് ഫുഡ് വാങ്ങികഴിക്യും
കടേന്ന്ഫുഡ്‌വാങ്ങി ഇപ്പനമ്മളെ മക്കളായലുംഅങ്ങൻതന്നെണിമക്ക മക്കള് മുതിർന്ന ഓര് അത് ഇത് മന്തി മറ്റേ അങ്ങനെള്ള ഒരു ചിന്തയിലാളോ വളര്ണ്ട്
അതെ
ഉം വേരാ അങ്ങനെയൊക്കട് പോണ്ട് കൊഴപില്ല വേറന്തെങ്കിലും വർക്ക് വർക്കുകൾ ചെയ്തിട്ടുണ്ടാ വർക്കുകൾ എന്ത ചെയ്യാണ്
ഞാന് ആഹ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒപറ്റീഷ്യനായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു
ആഹ് അത് ശരി
ഇപ്പൊ റിസൈൻ വെച്ചു ഇപ്പൊ ഇങ്ങനെ ഹോസ്പിറ്റൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരണകൊണ്ട് ആഹ് അപ്പൊ അതു കോണ്ട് റിസൈൻ വെച്ചു ഇപ്പൊ വീട്ടിൽ വെറുതിരിക്കയാ
വെറുതെരിക്കാല്ലേ ഉം ഉം അതന്നെ വെറുതെ ഇരുന്നാല് നമുക്കൊന്നും കിട്ട കിട്ടൂല എന്തെങ്കിലും നല്ല റിസ്ക് എടുത്താ എന്തെങ്കിലൊക്കെ കിട്ടണെങ്കിൽ നമുക്ക് നല്ല റിസ്ക് ട്ക്കണം ഞാൻ പിന്നെ മതി എല്ലാരുംവിളിക് രണ്ട്മൂന്ന് കമ്പനികളിലക്കെഇതേ മാരി ഞൻജാദി ചർക്കെ പിന്നെ ഞാൻ എന്ത്‌ ചെയതു പിന്നെ മക്കളൊക്കെ ചെറിയ കുട്ടികളായപ്പോളെ ന്റെ മൂന്നാളും ആഹ് വേണ്ടാന്ന് വെച്ചാൽ മൂന്നാളാച്ചാൽ പുതിയ ഏളേത് ട്യൂൻസാണ് ഓൽ രണ്ടാളും അയിന്റെ മൂത്തത് ഈ ട്വിൻസിന്റെ അത്ര തന്നെ ഒള്ളു ഒക്കെ ഒരു വെലിപ്പള്ള മക്കളാ ഒന്ന് എട്ടും എട്ട് വയസ്സ ആവണേ മറ്റവൾക്ക് ആറു വയസ്സും
ആഹ്
പിന്നെ അവര് പിന്നെ ഞാനൊരു ആക്സിഡന്റായി അങ്ങനെ കൊറേ ഔത്ത് കിടപ്പിലായി അങ്ങനെയൊക്കെ ആയപ്പോ പിന്നെ അതൊക്കെ അങ്ങ് നിർത്തി പിന്നെ ഇനി
വീണതാണോ വണ്ടീന്ന് എന്തെങ്കിലും വീണതോ അതോ
അത് വണ്ടീന്ന് ടു വീലറിന്ന് വീണപ്പം ടു വീലറിന്റെ ചക്രത്തിന്റെ ഉള്ള്ക്കെ ഇന്റെ കാല് കേ കാല് കയറി എന്നിട്ട് പിന്നെ അതൊന്നും പറയണ്ട പിന്നെ അങ്ങനെങ്ങട് കൊറെ കഷ്ടപ്പെട്ട് നടക്കാൻ വയ്യാതാ ഓപ്പറേഷനും കാര്യവും മറ്റും അതേ കാലിന്റെ നെരിയാണീന്റെ ചുറ്റോട് ചുറ്റും അങ്ങട്ട് പൊട്ടിക്കാണ്
ആഹ്
അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ ഇത് കൊറെ കാ ഇപ്പൊ കുഴപ്പൊന്നുമില്ലാട്ടാ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ആയപ്പോ ന്നെ പിന്നെ അതിൽന്നൊക്കെ പോന്നുന്ന് പറയാ ഇപ്പഴും അവരൊക്കെ വിളിക്കും വന്നോളി ചെയ്തോളി ഞങ്ങളൊക്കെ ഹെൽപ്ണ്ടാവും നിങ്ങൾ ടെൻഷൻ ആവണ്ട അങ്ങനേണ് ഇങ്ങനേണ് പിന്നെ പോന്നപ്പോ പിന്നങ്ങട്ട് കേറാൻ പിന്നെപ്പോ ഇവരൊക്കെ ഒന്ന് ഇതാവണം വർക്ക് ചെയ്യുമ്പോ ഞമ്മുക്ക് അതിനനുസരിച്ച് വർക്കിന് പോവാനും
എല്ലാത്തിനും സൗകര്യങ്ങൾ വേണം അതാണ് എല്ലാം കൊണ്ടും സൗകര്യങ്ങൾ വേണം
അപ്പൊ ഈ മക്കൾ അമ്മക്ക് എവ്‌ടെ ഇവടെ ഉപ്പിം ഉമ്മിം ഒന്നുല്ലഅവരൊക്കെ മരിച്ച് പോയ്ക്ക്ണ് പിന്നെ ഇവര് ആരെ ടത്തും ആക്കി പോവാനും ഇല്ല ആഹ് അങ്ങനെയൊക്കെ അപ്പൊ ന്റെ ഉമ്മണ്ട് ഉമ്മ ഇന്നും സുഖല്യാത്ത ആളാണ് ഈ മൈഗ്രൈനും പ്രഷറും ഷുഗറും ഒക്കെ ഇത് സോഡിയം കൊറ യലും അങ്ങനത്തെ ആളെടുത്തൊന്നും ആക്കിക്കാണ്ട് പോവാൻ പറ്റൂല
പറ്റില്ല ആഹ് ഇവിടെയും അങ്ങനെ തന്നെയാ അതായത് എനിക്കിപ്പോ ജോലിക്ക് പോവാന്ന് പറഞ്ഞാ ലോങ്ങാണേ ഇവിടന്ന് ഒരു ഒന്നര ഒന്നേമുക്കാൽ മണിക്കൂറോളം യാത്ര ചെയ്തിട്ട
ആഹ് ഹലോ കട്ടായ ഹലോ എടക്കെടക്ക് ഡൗൺ ആകുണ്ടല്ലോ ഹലോ
ഹലോ
ആഹ് കേൾക്കുന്നില്ല എന്ത് പെട്ടെന്ന് ഇതായി
ഇക്ക് ഇവിടുന്ന് രാവിലെ അഞ്ച് അമ്പതിന്റെ ബസ്സിന് പോണം
ആഹ്
പിന്നെ രാത്രി എട്ട് മണിയൊക്കെ ആവാനാവുമ്പോഴേ എത്തുള്ളൂ ഏഴേമുക്കാല് കഴിയും എന്തായാലും ഏഴ് അമ്പത് അങ്ങനെയൊക്കാവും അപ്പൊ നമ്മളീ വീട്ടിൽ കിടക്കാൻ വരുന്ന പോലെ ആവണം അപ്പൊ എപ്പഴും അത് എല്ലാവർക്കും ചെൽപ്പം പറ്റീന്ന് വരില്ലല്ലോ?
പറ്റീന്ന് വരൂല പിന്നെ ഞമ്മക്ക് ബുദ്ധിമുട്ടുണ്ടാവും പറ്റുന്ന അങ്ങനാവുമ്പ ആഹ് ഞമ്മക്കത്ര റിസ്ക്ക് എടുത്തിട് ഞമ്മള് റിസ്ക് എടുത്തിട്ടാണ് പോകുണ്ടതും വര്ന്നതും ഞമ്മക്ക് പക്ഷെ ആഹ് മറ്റുള്ളവര് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കൂല.
ആഹ്. അപ്പ അത് അവര് മനസ്സിലാക്കില്ല അപ്പൊ ഞാനായിട്ട് പിന്നെ എന്ന ശരി വേണ്ടാ പിന്നെ അങ്ങനെ ഇരുന്നു. പിന്നെ നോക്കണം ന്നൊക്കെ ഉണ്ട് പക്ഷെ ഇവിടുന്ന് അടുത്ത് എവിടെയും ഇല്ല ഐ ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്തത് ഒപ് ടീഷനായിട്ട് അപ്പൊ ആ ആഹ് അപ്പൊ ഇവിടെ അടുത്തെവിടെങ്കിലും ഐ ഹോസ്പിറ്റല് ഉണ്ടെങ്കില് അയിന് പോകാൻ പറ്റുള്ളൂ ഇവിടെ എവിടെ ഇല്ല ഒക്കെ ഓ ഒരു മണിക്കൂർ ട്രാവൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ ട്രാവൽ ചെയ്യാനുള്ള അടുത്തേ ഉള്ളൂ അപ്പൊ അയിനനുസരിച്ച് നമ്മള് റിസ്ക് എടുത്ത് പോണ
റിസ്ക് എടുത്ത് പോണം അത് അപ്പ അവിടെ വീട് വീട്ടില് ഇങ്ങളെ ഇപ്പ വീട്ടില് ഇങ്ങളും ആഹ് ഹസ്സും പിന്നെ അച്ഛനും അമ്മയും പിന്നെആരെയുള്ളത്.
ഞലെന്നെഉള്ളൂ പിന്നെ ഹസ്സിന് രണ്ട് ചേച്ചിമാര്ണ്ട്.
ആഹ് കല്ല്യാണം കഴിഞ്ഞു പോയി അപ്പൊ മോനായി ട്ട് ഹസ്സ് മാത്ര ഉള്ളൂ?
ആഹ് മോന് മാത്രേ ഉള്ളൂ എട്ടൻ മാത്ര ഉള്ളൂ.
അപ്പൊ പിന്നെ നമ്മുക്കോന്നും ചെയ്യാൻ വയ്യാ.
ആഹ് അപ്പൊ പിന്ന അനിയനോ അനി യത്തിയോ അര്ണ്ടെങ്കിൽ. ആഹ് അവരുടെ മക്കളാരെങ്കിലും അല്ല അവരൊക്കെ ണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ട് പോവാ ഞാ ത്തിരി വരാൻ വൈക്കുംന്ന് പറയാ ഇത്പ്പോ അതും ഇല്ല.
അതന്നെ. അതാപറയേണ്ടത് നമ്മൾ അങ്ങനെ ഏൽപ്പിച്ച് പോകാൻ പറ്റിയ ആൾക്കാര് കല്ല്യാണം കഴിച്ച് പോയാല് നമുക്ക്. കാ കണക്കാൻ പറ്റില്ലല്ലോ?
ആഹ്.
പിന്നെണ്ട് കല്ല്യാണം കഴിച്ചു പോയൽആയാലും അതിന് അനുസരിച്ച് അങ്ങോട്ട്പോയിനിക്ക്ണആളുകളൊക്കെണ്ട്.
ആഹ്.
എല്ലാരും ഇപ്പോ. ഒരേ മാരി ആവുലല്ലോ ഉം ഇവിടെ ഇവരെ ഉപ്പ ഇതേമാതിരി. ഞാൻ എനിക്ക് ഇങ്ങനെ വയറ്റില് ഇണ്ടായിന ശേഷം എനിക്ക് ബുദ്ധിമുട്ട്ന്ന് കണ്ടക്ക് വേമറ്റേ മോനോട്ട്ക്ക് പോയി. അപ്പൊ ഞാൻ പറഞ്ഞ് ഇപ്പൊ പോവണ്ടഉപ്പാ ഞാനും ഇവിടെ തന്നിണ്ടല്ലേ? അതെ ഇജ് അവരോട് ഒന്നും അത് പറയണ്ട. ആഹ് അങ്ങനൊന്നും പറയണ്ട ഞാൻ അങ്ങട്ട് പോക ഇജ് പോ അന്നും ഉണ്ടായതല്ലേ എങ്ങനെയെങ്കിലും ഒന്ന് ബുദ്ധിമുട്ടില്ലാതെ. കൈച്ചിൽ ആയിക്കോട്ടെന്ന് പറഞ്ഞ്കാണ്ട്. ആ പാവം അങ്ങട്ട് പോയി ഞാൻ പിന്നെ കൊറെ വിളിച്ചു ഇനിക്കൊരു പെറുതേട്. അപ്പ പറയണ് അതെന്റെ പൊറുതേട് വിചരിച്ചിട്ട്. ഇതാരല്ലാണ്ട് ഈ ഇളകിയിട്ടുണ്ടെങ്കി ആകെ പണിയാവും നമ്മള് അതൃമ് കൊതിച്ചുണ്ടായതാണ് അപ്പ അതോണ്ട്. അതോടന്നോട്ടാ അങ്ങനെ പിന്നെ ഉപ്പ മരിച്ചിട്ടാ.
ആഹ്.
പിന്നെ ഇന്റെ അടുത്ത്ക്ക് വന്ന് അതൊക്കെ കഴിഞ്ഞ് സെറ്റ് അയതിനേഷം ഇന്റെ അടുത്ത്ക്ക് വന്ന്.
ആഹ്.
കുട്ടിയൊക്കെ ആയി കുട്ടിനൊക്കെ കിട്ടിയ ശേഷം പിന്നെ പറ്റേ വെയ്യാതായിപ്പ പിന്നിം ഓരോന്നെ കൊണ്ടോയി. ഞാൻ പറഞ്ഞില്ല ഉം ഞാൻ പറഞ്ഞിട്ടൊന്ന അവര് പറഞ്ഞ് മൂത്തച്ഛന്മാര് ഞ് ഇച്ച് ഈ ചെറിയ മക്കളെയും വെച്ച് ഉപ്പനയും കൂടി നോക്കാൻ അന്നെകൊണ്ട് കയ്യൂല്ല.
എന്നാ ശരിയെ എനിക്കൊരു കോള് വരുന്നുണ്ടേ? ഒരു കോള് വര്ണ്ട് ശരിയേ.
അതിന് അങ്ങനല്ല ഈ കോൾ അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റൊ ആഹ് ന്നാ ആയിക്കോട്ട കട്ടയ്തോളൂ ഒക്കെ. ഓക്കെ